ആഹ് എന്താ പാട് ആഹ് കേക്കണ്ട് എന്താ പാട് സുഖല്ലേ?
ഏഹ് മയേഞ്ച് പോവോന്ന് അറിയൂല അപ്പം.
ആഹ് അതന്നെ മഴ ഇണ്ടല്ലോ ഇവിടൊക്കെ നിങ്ങളവിടെണ്ടോ ആഹ് ആയിക്കോട്ടെ. അവിടെ ആഹ് മഴ ഇങ്ങനെ പെയ്യ്ണ്ട് ചെറുതായിട്ട്.
ആഹ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് അപ്പൊ ആഹ് മഴ പെയ്യ്ണ്ട്. ചെറുതായിട്ടന്നെ ഉള്ളൂ നനായനുള്ള ഒരു മഴ തന്നെ ഉള്ളൂ.
ആഹാ അതന്നെ പൊറത്തിറാങ്ങാൻ എന്നാലും നമുക്ക് പേടിയാണ് പനി പിടിക്കോ വെച്ചിട്ടേ
ആഹ് ആ മഴൊന്നും കൊള്ളണ്ട പനിയൊക്കെ പിടിക്കും ജലദോഷം വരുംപിന്നവോ.
ആഹ് അതന്നെ ഇപ്പത്തെ പനി പിടിച്ചാലേ
ഇപ്പൊ വൈറൽ പനിയിണ്ട് നല്ല നല്ല തലവേദനാന്ന് പറയ്ണ്ട്.
ആണ് എനിക്കല്ലെങ്കിലോ പൊതുവേ തലവേദന ഒള്ള ആളാ-
ആണോ ആഹ്
ആഹ്
എന്തൊക്കെ പിനെ.
കണ്ണാടൊക്കെണ്ട് കണ്ണാടണ്ട് അല്ല ഈ എന്താണ് എനിക്ക് കഫക്കെട്ടിന്റെണത്ര മൈഗ്രീനാന്ന് വിചാരിച്ചത് തുവരെ അപ്പൊ ഡോക്ടറ് പറഞ്ഞ് കഫക്കെട്ടിന്റെണെന്ന്. ഈ സ നമ്മളെ തലേടെ ഇവിടെ ഇങ്ങനെ ഇണ്ടാവോലേ അറകള്-
ആഹ് അപ്പൊ ആവി പിടിച്ചാലൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന്.
ആവിന്നെന്ന് പിടിക്ക്ണത്. ഇപ്പൊ ആ ഓമിയോനെ കാണിച്ചിട്ടേ ആവി പിടിക്കാൻ ഉം.
ആഹ് ഇന്റെ മോന് പിന്നെ എനി ക്ക് രണ്ട് കുട്ടികളാള്ളത് അയില് മോന് ചെറിയ മോന് ഇതേപോലെ എപ്പളും മൂക്കടപ്പായിരിക്കും ട്ടോ അപ്പോ ഒരിവസറ ചെറുതായപ്പോ അപ്പൊ ഈ എൻ ടി നെ കാണിച്ചപ്പോ അന്ന് പറഞ്ഞു നമ്മള് ഈ നമ്മളെ പുട്ടിന്റെ തൂക്കില്ലേ അതില് നല്ല ഒരു മൂന്നാല് സ്പൂണ് വെള്ളം നറ നല്ല നറച്ചിട്ട് നല്ല കല്ലുപ്പ് ഇടാന് നല്ലപോലെ കല്ലുപ്പ് ഇട്ടിട്ട് അത് വെച്ച് ആവി പിടിപ്പിക്കാനാണ് ഇന്നാ പിന്നെ മൂക്കടപ്പ് ആ കഫം തിങ്ങണതുണ്ടാവൂല്ലേ തല നെറ്റിൻ്റെ ഉള്ളില് അതൊക്കാണ്ട് മുറിഞ്ഞു പോന്നോളും എന്ന് പറഞ്ഞ് അതങ്ങനെ ഇപ്പളും ഇണ്ടാവും ഓന് ഇടക്ക് ജലദോഷം- അപ്പൊ അന്ന് അവന് പറഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഉപ്പ് വാരിടും ഈ പുട്ടിന്റെ തൂപ്പില് ഇന്നട്ട് പിന്നെ ഈ കല്ലുപ്പ്ട്ടോ കല്ലുപ്പേ പറ്റുള്ളൂ പിന്നെ എന്നിട്ട് ആവി പിടിച്ചിട്ട് ഇപ്പോ അയിന് ശേഷം ഇപ്പോ അത് അങ്ങനത്തെ ഇത് എപ്പോ നോക്കിയാലും മൂക്കടഞ്ഞോണ്ടും അങ്ങനെക്കാരം തലവേദന അങ്ങനെ അങ്ങനെര്ന്ന് അപ്പൊ ഈ അങ്ങനെ ചെയ്ത് നോക്ക് കുറച്ച് കഴിയുമ്പോ ട്ടോ ഇനി ആവി എന്തായാലും ആവി പിടക്കുണ്ടല്ലോ? അവര് ഇ എൻ ടിന്റെ ഡോക്ട് പറഞ്ഞു തന്നതാണ്.
ആഹ് ഇ എൻ ടി നൊക്കെ കാണിച്ചിട്ടൊന്നും മാറിയില്ല്യാ.
ഉം അല്ലേ ഈ കഫക്കെട്ടിന്റെ ഈ മൂക്കടപ്പിന്റെ തടസ്സേ മാറാന് ആഹ് അതിന് ആവി എടുക്കാൻ അങ്ങനെ ചെയ്ത് നോക്കോണ്ട് അങ്ങനെ വേറൊന്നും ഇടണ്ട നല്ല കല്ലുപ്പ് അത് അത്യാവിശ്യം നല്ലോണം ഇടാനാ പറഞ്ഞ നല്ലൊരു സ്പൂണിൽ നല്ലൊരു കയ്യിൽ തന്നെ ഒരു മൂന്നാല് സ്പൂൺ ഇടാനാ പറഞ്ഞത്. അത്യാവിശ്യം നല്ലപോലെ ഇട്ടിട്ട് അതാ തളച്ച വെള്ളത്തില് ആവി പിടിക്കാനാ പറഞ്ഞത്. അതങ്ങനേ സ്ഥിരം ചെയുമ്പം മാറും പിന്നെ അപ്പന്റെ മോൻ അത് കൊറവുണ്ട് ഇപ്പൊളും ഞാനങ്ങനെ എട ക്കെ ഓന് മഴ കൊണ്ട് വരെ ഇപ്പോ ഇൻ്റെ മോ പിന്നെ സ്കൂളിലൊക്കെ മഴ കൊണ്ട് വരും ചെലപ്പൊം- അപ്പോ അങ്ങനെ വരുമ്പോ ഇതേ പോലെ മൂ കടപ്പുണ്ടാവാണെല് ഞാന് ഇപ്പോ ആദ്യം അതാ ചെയ്യല് വേറെ ഒന്നും ഇടണ്ട വിക്സോ തുളസി മഞ്ഞൾ അങ്ങനെ ഒക്കെ ഇട്ണോല് ഉണ്ടല്ലൊ മുന്നേ ഞമ്മളങ്ങനെക്കെ ചെയ്തീന്നു പക്ഷെ അതിനേക്കാളമ്മക്ക് ഫലള്ളത് ഈ കല്ലുപ്പ് ട്ട്ട്ട് ആവിട്ക്കാണെങ്കില് അതേക്കാരം നല്ലത് അപ്പ ഇയ്യുങ്ങനെ ചെയ്തോൾനി ട്ടോ കുട്ട്യാക്കാണെലും പുടിച്ചൊട് ക്കാ അങ്ങനെ ഉം ഉം ഇപ്പാർക്കേലുണ്ടോ ജലദോഷോ പന്യോ എന്തേലുണ്ടോ കുട്ട്യാക്കർക്കേലും.
ഇൻക്ക് ങ്ങനെ ഈ തലവേദനെന്നെ
ഉം തലവേദനെണ്ടാവും കണ്ണട വച്ച്ക്ക്ണൊ ന്നട്ട്.
കണ്ണാടെക്കെ വെച്ചിക്ക്ണ് അത് കാഴ്ച കൊറവ്ണ്ട് അയിൻ്റൊന്നല്ലാ പറയ്ണ്ട് ചെർതായിട്ട് കാഴ്ച കൊറവ്ണ്ട്.
ഉം പണ്ടൊക്കെ ഇച്ച് പുസ്തകത്തില്ക്ക് നോക്ക്യാലൊക്കെ ഇങ്ങനെ കണ്ണിന് സ്ട്രെസ്സ് വര്ണോണ്ട് തലവേദന ണ്ടാവും. തലവേദന പല ഐറ്റംസ് ണ്ടല്ലോ.
ആഹ് ഇണ്ട് ണ്ട് അത്പോലെക്കെണ്ട് കണ് നമ്മള് കണ്ണടെച്ച നല്ല ക്ലിയറില് കാണാ.
ആഹ് കാണാ അപ്പൊ കണ്ണിന് ചെറ്യേ പ്രോബ്ലണ്ടാവും.
ഇണ്ട് ണ്ട് ഉം ഉം പിന്നെ മൂന്നാള് മൂന്നാള് മൂന്നാള് മൂന്നാള് ഉം
മോനും ചത് മൂന്നാൺകുട്ട്യാളാ ആഹ് ആഹ് ആഹ്.
ആഹ് പെങ്കുട്ടില്ല്യ.
പിന്ന ആഹ്
ആഹ് ഭർത്താവ് ഇവടെ നാട്ടിലെന്നെണ്.
നാട്ടിലെന്നെണ് ഉം ഇമ്മിം ഇപ്പ്യ ക്കെണ്ടോ എല്ലാരുണ്ടോ വീട്ടില്?
അല്ല ഈ ഞാങ്ങളൊറ്റക്കൊള്ളൂ ഇമ്മക്കടെ മൂത്തച്ചൻ്റെ വീട്ട്
ആഹ് അതല്ല ഞാ ചോയ്ക്ക്ണതല്ല സ്വന്തം വീട്ടില് ഉമ്മിം ഉപ്പിം അങ്ങനെ കൂടപ്പെറപ്പേളൊക്കെ ഒരുപാട് പേര്ണ്ടോ?
ആഹ് ആഹ് ഇമ്മ പ്പിണ്ട് ആഹ് എഹ് ഒരാങ്ങളണ്ട് ഒരനിയത്ത്യൂണ്ട്.
ശരി
ഉപ്പ ഗൾഫിലാണ് ഇവടെല്ല നാട്ടില
ആഹ് ആഹ് ഉം വീട്ന് ചുറ്റോ ങ്ങക്കൊരുപാട് സ്ഥലങ്ങള് ളും കാര്യങ്ങളൊക്കെണ്ടോ അങ്ങനെ
ആഹ് ഇണ്ട് ണ്ട് ണ്ട് അവടെ വീട്ടില് ട്ട കൃഷ്യക്കേ ഇമ്മ തന്നെ ചെറ്തായിട്ടൊക്കെങ്ങനെ ഈ പച്ചക്കറികള് അങ്ങൻത്തൊക്കെ
ആഹ് അതൊക്കെണ്ടാക്കൂലേ വീട്ട്ക്ക് ആവശ്യള്ളക്കെ കിട്ടോ മൊളക്, തക്കാളി അങ്ങൻത്തെക്കെ കിട്ടോ ചെറി ചെറ്യേ
ട്ടു ഉം
ഉം ചീരേല, മത്തെല, കുമ്പളങ്ങെല അങ്ങനെക്കെ
ആഹ് ഇബടീണ്ട് ഇൻ്റെ വീട്ടില്ണ്ടങ്ങനെ.
ആഹ് സ്വയം ചെയ്യോ അങ്ങനെ ചെയ്യോ ഇയാൾ ചെയ്യോ അങ്ങനെക്കെ?
ഞാൻ ചെല് പ്പൊക്കെണ്ടാക്കും ഇത്പ്പടുമോളാള് ചെയ്യാ വെറ്തെങ്ങനെ പടുമോളാറീല്ലേ അങ്ങനെ തോനെ കുമ്പളങ്ങ ണ്ടായിണ്ട്. ആഹ്
അല്ല പടുമൊള ണ്ടാവ്ണെയ്ലാവുംമ്പം വേഗം നല്ല പോലെ ഇണ്ടാവാണെ നല്ല സ്ട്രോങ്ങായിട്ട്ണ്ടാവും ചെ ആഹ് മറ്റെയ്ൻ്റെക്കാളും കരുത്ത് ണ്ടാവും അയ്നാണ് ന്നാ ഇൻക്ക് തോന്ന്ണെ.
ഞങ്ങളെ വീട്ടിലെയ് ഇപ്പ ആഹ് അതെന്നെ ഇപ്പൊ വീട്ടിലെയ് മൂന്ന് കൊല്ലം അട്പ്പിച്ചിട്ടായി ഒരു സ്ഥാനത്തെന്നെ
ആഹ്
ഉം പിന്നെണ്ടായത് ഉം ഉം
ഉം അത് വിത്തെള് ചാടിക്കെടക്ക്ണ് ണ്ടാവും അങ്ങനെണ്ടായതൊക്കെ കാരം കിളികളോ വിത്ത്കളോക്കെങ്ങനെ ഏതേലും കിളികളോ അല്ലെ അമ്മളവ് ഇണ്ടായ സ് സാധൻത്ത്മ്മന്നെന്നെ വിത്തെന്നെങ്ങനെ ചാടി ട്ടങ്ങനെണ്ടാവ്ണതൊക്കെക്കാരം പാടോ മൊളയോണ്ടേ നല്ല രീതി ണ്ടാവോലൊ ഉം
കൃഷ്യെക്കെ
ആ ഉണ്ടാക്കും ഞാന് എനിക്ക് വേണേ ഇന് ഒരുപാട് കാനലായതോണ്ട് അങ്ങനെ ഉണ്ടാ ബുദ്ധി ആദ്യ ആദ്യ- നല്ല പോലെണ്ടായീന്നു. പ്പ മരങ്ങള് വൽതായപ്പം ഉണ്ടാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ പറയും എർച്ചിം മീനൊക്കെയാ പൈസൊട്ത്ത് വാങ്യാ കി ട്ടും. ഇതാവുമ്പങ്ങനെ കിട്ടൂലാന്ന്. എലകളൊക്കെണെ നമ്മള്ണ്ടാക്കെങ്കിതന്നെല്ലേ ണ്ടാവുള്ളൂ
ആഹ്‌ അതന്നെ
ആ സമയയാവുമ്പോ നമുക്കത് കാണ തിന്ന് ശീലള്ളതോണ്ടേയ് ആ സമയാവുമ്പോ നമുക്കൊരാഗ്രഹു ആണല്ലോ ന്നെലെ പിന്നെ അയൽവാസിയട് ഒരാള് തന്നിൻക്. കൊർച്ച് മത്തന്റെല മത്തന്റെലേ ആഹ്‌ അപ്പഞാനാ
വെർതന്നെ താളി - ക്കുലേ
ഞങ്ക് മത്തനെ താളിക്കാന ഇഷ്ട ചിലരു നൊക്കെ എന്തൊക്കയോ വെക്കണതൊക്കെ പറയണേക് എന്- ക്കതറിയൂല. അങ്ങൻ ഞാൻ വെച്ചോക്കിട്ടില്ല പിന്നെ ആ അല്ലെ ആ ചക്കക്കുരു മത്തന്റെല്യോ തേങ്ങര്ക്കാതെ
അ തേങ്ങര്ക്കാതെ
ആഹ്‌ ഞാൻ വെച്ചോക്കിട്ടില്ല ഒന്നാമത്
ആഹ്‌ നല്ല ടേസ്റ്റ്ണ്ടാവും. ന്നട്ട് പച്ചവെൾച്ചെണ്ണ ഇറ്റിക്ക
ആഹ് അങ്ങനെലേ, ആഹ് ഇൻകാ കറിഅറീല, ഒന്നാമത് ഞാനീ താളിപ്പേ കണ്ട്ട്ടൊള്ളൂ അതോണ്ട്
ഹാ അത്ങ്ങള് ഉള്ളീല് തൂമ്പിക്ക്യോ
ആഹ് ഉള്ളീല് തൂമ്പിക്കും
ആ ആഹ്‌
ഇപ്പഈ ഇത് വെക്കാണെങ്കിലും അങ്ങൻതന്നല്ലേ ഈ ചക്കക്കുരും മത്തന്റെലേം വെക്കാണെങ്കില് അതു അങ്ങനെ, പച്ചവെൾച്ച ആഹ്‌ പച്ചവെൾച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുലേ ലാസ്റ്റ് ആഹ്‌ ഉം ഉം ഉം അങ്ങനെ ഉം
അത് നല്ല ടേസ്റ്റല്ലോ ചീനമൊളകൊക്കെട്ടിട്ട് ഉം അതന്നെ ആ ചീനമളക് നാൽണെണ്ട് ണ്ട്
ഉം ഉം ചേമ്പും ചേനിയൊക്കെണ്ടോ അതേപോലെ
ചേമ്പ്. ല്യ ചേമ്പില് കടൊന്നുംണ്ടാവൂല ചേന അന്നാള് ഒന്ന് ഇണ്ടായിരുന്നു വടെ അങ്ങനെ വല്ലാതൊന്നുല്യ ട്ടോ ഉം
പിന്നെ ജ പന്ന്യാളങ്ങൻത്ത ശല്യന്നുല്ലല്ലോ
ആഹ്‌ ണ്ട് പന്ന്യാളൊക്കെണ്ട് ഉം ഭയങ്കരമാണ് ലാ. അമ്മള് കെട്ക്കാൻ നേരത്ത് കാണാ ങ്ങനെ നിക്ക്‌ണ് വടെ വായൊക്കെ കുത്തി മറിക്കൊലൊ
കുട്ട്യാളിം കൊണ്ടൊക്കെ പൊർത്തർ ങ്ങുമ്പളേ ശ്രദ്ധി- ക്കണംന്നറ്യ. ഈ പന്ന്യാളാവുമ്പളേ അവരെപ്പളാ വര എപ്പളാ മുന്നി ചാടാന്നറീല. അങ്ങനെ നിക്ക്‌ണ സ്ഥലാണെങ്കിലെ
ആഹ്‌ അതന്നെ
പന്ന്യാളില്ലാത്ത സ്ഥലം ഇല്ലല്ലോ ഒന്നാമത്
ഇല്ല്യല്ല
ഉം വടിം അങ്ങനെ പന്ന്യാളെ ശല്യംണ്ട്. പറിമ്പോ ഞാനട്ക്കള ഭാഗത്ത്ങ്ങനെ കൊർച്ച് പൂളൊക്കെങ്ങനെ ഇണ്ടാക്കിയിട്ട്ണ്ട്. അടുക്കള ഭാത്ത് പൂളൊക്കെ കുത് ത്തീട്ട്ണ്ട്. ബാക്കി എവിടിം നമ്മക്ക് ഇ ങ്ങൻത്തെ സാനങ്ങളൊന്നും ഇണ്ടാക്കാൻ പറ്റൂല, ഓല്ങ്ങട്ട് കുത്തി നശിപ്പിച്ചിട്ടേയ്
ആഹ്‌ അതന്നെ കുത്തി നശിപ്പിക്കും
ഏഹ്‌ ആഹ് ആകെ ഒരു സാധനും ഇണ്ടാവാനയ് - ക്കൂല്ലല്ലോ. അങ്ങനേണോല്. ഒരു സാധനു ണ്ടാവാനയ്ക്കൂല അതേമാരി കൊർച്ച് പൈനാപ്പിളേളൊക്കെണ്ടേന്ന് പറമ്പിലേയ്. അതിന് ക്ക വലിച്ചങ്ങട്ട് ആകെ പറിച്ചങ്ങോട്ടി ടും ഈ പന്ന്യാളേയ്
ആഹ്‌ അതന്നെ ഞമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാ ണ്ടാക്ക
ആഹ് അല്ല അപ്പമ്മക്കീ തൊക്കെണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നായിട്ട് പോവുമ്പളേയ്, പിന്നമ്മക്ക് ഭയങ്കര സങ്കടം തോന്നും കാരണത് അത്രയും പർച്ചാനായ സമയത്തേക്കാരം ഞങ്ങൾ വന്നങ്ങാണ്ടങ്ങോട്ട് കേടെ എടുത്തിട്ടുണ്ടാവുക ആ യിന് പൂളേ ആണെങ്കിലും. ചേമ്പാണെങ്കിലും അങ്ങനെ ഏഹ് ആഹ് പൂളകോറേശം ഇപ്പ ഉണ്ടാക്കുന്നുണ്ട് ഇപം ഇറ്റി ങ്ങങ്ങള് നശിപ്പിക്കോണ്ട് നമുക്ക്ആങ്ങനേ തോന്നൂല. അവിടെ അടുക്കള ഭാഗത്ത് ഒരു മൂന്നാലെണ്ണം മാത്രം കുത്തി വച്ചിക്കണ്. നമ്മള ആവശ്യത്തിന് വിചാരിച്ചിട്ട് ആഹ് അയിന്റെ കൊറച്ച് പക്ഷെ മേലക്കാണെങ്കിൽ പിന്നെ തീരെ പറ്റൂല കാര ഇവര് എവിടെണ്ടെങ്കിലും അവിടെ എത്തുവല്ലോ
ആഹ് വരൂം ഓരോ നമ്മക്ക് കാണൂല്ല നമ്മക്ക് കെടുന്നാരൊക്കെല്ല വരിയാ
ആഹ് കട്ന്നാല് ഇവിടൊണ് ഞങ്ങളെ വീടിന്റെ മുന്നിൽ കുറച്ച് പിന്നെ കാട് പോലത്തെ സ്ഥ സ്ഥലം പോലെയാണ് കാടല്ല സാധാസ്ഥലതന്നെ പക്ഷെ ഒഴിഞ്ഞ കടക്കണതായൊണ്ടേ അവിടെ പെട്ടന്ന് എന്ത് യും. ഈ മഴയും വെയിലും കൂടി ഉദി പിന്നെ അറക്കണോ കൊണ്ട് എന്ത് ചെയ്യുന്നറിയ പെട്ടെന്ന്ട്ട് കാടയും മൊളക്കും. ഇപ്പ ഇത്രയും കാലം അവിടെ പിന്നെ എന്താ പറയാ പുല്ലൊന്നും ഇല്ലാതെ അങ്ങനെയന്ന് ഇപ്പം മഴ യോട് കൂടി കാട് പോങ്ങുണ്ട് ഇനി എന്ത് ചെയ്യാം കുറച് കഴുമ്പോൾ അതിന്റെ ഉള്ളിൽ വന്ന് താമസാക്കും ഇവര്.
ആഹ് അതന്നെ.
പന്നയാള് അപ്പോളാണ് പിന്നെഇവര് പ ട്ടികളെ കരച്ചിലും പ കൊരക്കലും പിന്നെ പൂച്ചാള കരച്ചിലും ഒക്കെ പാട് കേൾക്കുമ്പോണ് അപ്പ ഇവരെ കണ്ടിട്ട്. ഒല് ഒച്ച ഉണ്ടാക്കുന്നതാണ് അപ്പോളാണ് ഇവരി ഇവിടെ താമസം തുടങ്ങിരിക്കുന്നത് നമക്ക് മനസ്സാലവുക. ഉരു കൊറേണ്ടാവും അങ്ങനെ അപ്പോ ഒറ്റ്ഞൊ ളൊ മുന്നേക്ക് വരന്നന്നത് ശ്രദ്ധിച്ചോന്ന് കുട്ടികളാണെങ്കിലൊക്കെ കൊണ്ട് നിക്കുമ്പോളേ നമ്മള
ആഹ് അതന്നെ നമ്മള് അറിയുല്ല കുട്ടികളാണ്ട് കാട്ടും ചെയ്യും. ങ്ങ ഇവിടെ നല്ല പട്ടികളൊക്കെണ്ടേ ആഹ്
ഒറ്റേ ഒറ്റ കുതിച്ച് പയങ്കര കുതിച്ച് ങട്കരഞ്ട്ട്പോവാ അങ്ങനെ തലേം താഴ്ത്തിയിട്ടിണ്ട് അങ്ങനെ പോ പറയണേ
അതന്നെ.
ഇനെയോ പിന്നെന്താ കുട്ടികളൊക്കെ ഇപ്പ എത്തിയോ മദ്രസട്ട് വന്നില്ലേ?
ആഹ് മദ്രസൊക്കെ ഇട്ട് വന്ന്ക്ണ് എന്താ ഇന്ന് കറിചി
കറിയോ?
ആഹ്.
കറിനിനിക്ക് ഞാനിവിടെ ചെരങ്ങ ചെരങ്ങ കൊണ്ട് പിന്നെ തേങ്ങ അരച്ച് വെച്ചിക്കണ് കൊറച്ച് പിന്നെ പത്തൽ മീൻ ഇട്ടിന്ന് അതുകൊണ്ട് അത് കുറച്ച് പൊരിച്ചും വെച്ച് കുറച്ച് പിന്നെ നമ്മൾങ്ങനെ തകുട്ടെ എന്താ പറയാ തേങ്ങാ ചച്ചിട്ട് അല്ലേ വത്തലില്ല
വത്തല് വത്തല് വത്തല്
അതിനിപ്പം ആഹ് ആഹ് ബത്തല് മീന് ആ അത് കൊറച്ച് പീരെ വെച്ച് തേങ്ങ ഇട്ടിട്ടും കൊറ ച്ച് പൊരിച്ചും വെച്ചു ചെരങ്ങ തേങ്ങ അരച്ച കറി അത് ന്നേ ഇന്നത്തെ കറി ഇന്നതും മതി വിചാരിച്ചു രാവിലെ കാണും പിന്നെ ആഹ് ആഹ് എങ്ങനെ?
തൊടൊക്കെ കഴിഞ്ഞാ അടിക്കലും തോടക്കലും തിരുമ്മലൊക്കെ ആഹ് ന്ന ശരി.
ആഹ് ആഹ് ആഹ് ശരിട്ടോ.